ആ എത്തിയോ
എന്തൊക്കെ രാവിലെ തന്നെ മഴയാടാ ഇങ്ങനെ മഴയും നോക്കിയിരിക്കുന്നു
ആഹ് അതന്നെ പൊറത്തിറങ്ങാൻ പറ്റുലല്ലോ ഞാനും അങ്ങനെത്തന്നെ മക്കള്
മക്കള് സ്കൂളിൽ പോയില്ലടാ മൂ
ആഹ്
സ്കൂളി പോയാ അവര്
ആ സ്കൂൾ പോയി മ സ്കുളാക്കി
എന്താടാ
ഇടല്
ആ ആഹ്
പിന്നെ
രണ്ടു പേർക്കും ചോറൊക്കെ കൊടുത്തു വിടണോ
ഇല്ല ഗവൺമെന്റ് സ്കൂളാ അവിടുന്ന് നല്ല ചോറ് കിട്ടും ചൂടുള്ള ചോറ്
ആഹ് ആഹ് ആഹ് ആഹ് ഒത്തിരി പോണോ
പണ്ടൊക്കെ എല്ലാരൊക്കെ ഇല്ല കൊറച്ച് പോയാ മതി ഞാൻ കൂട്ടി പോയിക്ക്ന്നു
ആ ശരിയാ നമ്മള് പഠിക്കുന്ന കാലത്താണ് കഞ്ഞിയും പയറും അല്ലെ ഇക്ക് ചോറും പയറും അങ്ങനെയൊക്കെ
ഇപ്പൊ അഹ് എടത്താല് എടുക്കുമ്പോ പിന്നെ ചിക്കന് ഉണ്ടാവും അത്ര സാമ്പാറ്ണ്ടാവും മോര് കറിയുണ്ടാവും എല്ലണ്ടാവും
പക്ഷെ ഏഹ് നമ്മള് പഠിക്കുന്ന സമയത്ത് നമ്മള് വീട്ടീന്ന് കറി കൊണ്ടു പോവും കഴിക്കാനായി ട്ട് പക്ഷെ ഒരു ഏഴാം ക്ലാസ് എ എട്ടാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ ചോറ് കിട്ടാതായി
ആഹ് എങ്ങനെല്ലേ
ആ ന്ന് അങ്ങനെ ഞങ്ങള് അഞ്ചാം ക്ലാസ്സിൽ പഠി ക്കാന്ന കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ വാങ്ങിപ്പിച്ച് കഴിപ്പിച്ചിട്ടുണ്ട്
ആഹ്
ഹലോ
ഏഹ് നമ്മള് തിന്ന് അപ്പ മാത്ര ഇവരുണ്ടാവു
അതെ ഇപ്പൊ ഓർക്കുമ്പോ നമുക്ക് ആ ലൈഫ് ന ഭയങ്കര ഒരു നഷ്ടബോധം തോന്നും
അതെന്നെ ഞാന് മക്കക്ക് ഇങ്ങനെ കാണിച്ചൊടുക്കും പഠിച്ച ക്ലാസ്സ് അങ്ങനൊക്കെ
സ്കൂൾ ലൈഫ്ന്ന് പറയുമ്പോ വേറൊരു ലൈഫ്ല് അല്ലേ നമുക്ക് സത്യം പറഞ്ഞ വീട് കഴിഞ്ഞാ സ് സ്കൂലോട്ട് കയറുമ്പോ അതാണ് നമ്മുടെ ലോകം വൈകുന്നേരം വരെയും
ഉം
പഠിപ്പ് ഒരറ്റത്തൂടെ നടക്കും എന്നാല് നമുക്ക് ഫ്രണ്ട്സും
ആഹ് ആഹ് കളിയും
ആ അതെ അത് നമുക്ക് ഈ ഒരു ലൈഫില് നമുക്കിപ്പം കിട്ടത്തില്ല
കിട്ടൂല
ഇപ്പൊ ഉത്തരവാദിത്തങ്ങളും കുട്ടിയും
ആഹ് തെരക്കുകളായില്ലേ
ആയി ആ ന്ന്
പിന്നെ ഞാന് ദോശയും മു-
ആ് ആഹ് ആഹ് ആഹ് കഴിച്ചോ
ഉം ആഹ് കഴിച്ച് ഉച്ചകൾക്കുള്ള ഭക്ഷണക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് നിക്കന്ന്
ആ എന്ത്‌ ഒണ്ടാക്കി-
ച്ചിക്കൻ കറിണ്ട് പിന്നെ പയറിണ്ട് അതന്നെ
ആഹ് ആഹ് മീ വാങ്ങാറില്ലേടാ
മീൻ വാങ്ങൂ ഇന്ന് വാങ്ങിട്ട്ല്ല ഇന്ന്ച്ചാൽ അപ്പോ വാങ്ങണംന്ന് വിച്ചാരിക്കിണ്ട്
മാർക്കറ്റിൽ പോവോ അതോ വീട്ടിന് അവിടെ കൊണ്ടുവരുവോ
കൊണ്ടേവരും മ മ മഴയില്ലാത്ത സമയത്ത് പൊറത്ത് പൊക്കാ ഇപ്പ മയായൊണ്ട് പോർത്തെറാങ്ങ- പിന്നെ
അങ്ങനെ
ഉം
ഇവിടെ നമ്മള് മീൻ ആഹ് അങ്ങനെ കൊണ്ട് വന്ന് വാങ്ങാറില്ല ഈ നമ്മഈ കടലിൽ പോകുന്ന ആൾക്കാരാണല്ലോ
ഉം അങ്ങനെല്ലേ
ആഹ് അങ്ങനെ അ കൊണ്ട് വരും
ആഹ് അപ്പ നല്ല മീൻ കിട്ടൂല്ലേ ഫ്രഷ് ആയിട്ടുള്ളെ
പിന്നെ ഫ്രഷ് മീൻ കിട്ടത്തില്ലേ
ആഹ്
നമക്കു ഇവിടെ ഹാർബറാക്കെ അടുത്താ അന്നേരം നമുക്കിപ്പം അഥവാ നമ്മക്കി പിന്നെ ബോട്ടിൽ പോയി മീൻ കിട്ടാതക്കെ വരുവാണെങ്കില് അവിടെ പോയാ പരിചയക്കാരുണ്ടെങ്കിൽ പൈസ കൊടുക്കാതൊക്കെ നമ്മക്ക് ഇങ്ങനെ മീൻ കിട്ടും
ആഹ് ആഹ് നല്ലൊടിപോളി മീന് കിട്ട്ല്ലേ ഇവിടെ എത്തുമ്പോഴേക്ക് എല്ല കയിഞ്ഞിക്കിണ്ടാവും തിന്നാൻ തന്നെ ടേസ്റ്റ് ഇണ്ടാവില്ല
ആഹ് അതെ അതെ അതെ അതെ എവിടുന്നൊക്കെ വേരുന്നാണെന്നൊന്നും അറിയത്തില്ലല്ലോ
അറിയില്ല
എത്ര ദിവസൊക്കെ വെച്ചേക്കാണെന്നും
ഉം മത്തി വാങ്ങുന്നാ തന്നെ നല്ല പൈസയ
ആഹ് അത് നല്ല വിലയാടാപ്പോ ഇപ്പ അതിന്റെ സീസണ ല്ലേ
ആഹ് അതുണ്ട്
നല്ല പൈസ നമ്മള് വെറുതെ കിട്ടുമ്പോ നമുക്ക്റിയില്ല അതിന്റെ ആഹ് ഒരു വെല
ആഹ് പിന്നെ
മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കാവുല്ലെടാ ഫ്രീ ആയിട്ടിരിക്ക
ആഹ് ഫ്രീ ആയിട്ടിരിക്കാണ് അപ്പ എന്തെലും വായിക്കാള്ളത് വായിക്കൂ
അടുത്തൊക്കെ ഒരുപാ അടുത്തൊക്കെ ആൾ ആൾക്കാരോള്ളെ ആണോ
ആണ്ട് ആൾക്കാരൊക്കെ ഇണ്ട് പക്ഷെ അങ്ങനെ എല്ലാവരു അങ്ങനെ പോർത്തിറങ്ങിയിട്ട് പണ്ടത്തെ പോലെ യല്ലല്ലോ ഓരോത്തർ ഓരോത്തരെ കാര്യങ്ങളല്ലേ പണ്ടൊക്കെ ചെല്ല നമ്മള അയൽവസിളെടുത്ത് പോവും കഥകള് പറയും
എടാ അരിവ് അ തവാ വേലികളില്ല ഒന്നുല്ല ഒരേ മിറ്റം പോലെ കെടക്കുന്ന ആൾക്കാര് ഇപ്പന്ന് പറയുമ്പം വ വസ്തുവും വീടും വെക്കുമ്പഴേ മതിലും കെട്ടി ഗേറ്റു വിട്ട് എല്ലാരും വീടിനകത്തിരിക്കാനാ നോക്കുന്നെ
ആഹ് അതന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ അയൽവാസി ആണെങ്കിൽ തന്നെ പോവുള്ളൂ
അതെ അതെ അത് സത്യം പറഞ്ഞ അങ്ങനെയൊന്നു
ആഹ്
എല്ലാരും ഇപ്പ ബിസി ലൈഫ് അല്ലേ നമ്മളെപ്പോലുള്ള കുറച്ചാൾക്കാര് മാത്രം
ഇങ്ങനെ പണ്ട് വെച്ചാല് ഒര് പണിക്ക് പോവാന്നൊക്കെ പറയുമ്പോ ഭയങ്കര എന്തോ പോലല്ലേ ഇപ്പൊ ചെല്ല പെണ്ണുങ്ങമാർക്കും പണിയില്ലെ
ആഹ് തന്നെയ വല്ലടാ പണ്ടെന്ന് പറയുമ്പഴേ നമ്മുടെ വീട്ടില് ഒരുപാട് ആൾക്കാര് കാണും അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാര് കാണും അവരെ തേടി ആൾക്കാര് വെരും അന്നേരം നമ്മുടെ വീട്ടിനാ സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വയ്ക്കും ഇപ്പൊന്ന് പറയുമ്പോ ചെ ചെറുപ്പക്കാരിൽ അങ്ങനെയുള്ളരു സഹകരണ ബോധം ഇല്ലല്ലോ
ഇല്ലല്ലോ മൊബൈലിലേക്കന്നെ ഒതുങ്ങിക്കൂ
എയ്നാന്ന് ടി വി പോലും വേണ്ട ഇപ്പൊ ഫോൺ ഉണ്ടെങ്കി പിന്നെ ടി വി വേണ്ട
ആഹ് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ പോലും സമയല്ല
ഏഹ് ആഹ് സത്യം
ഉം പിന്നെ
ഇനി മക്കളെ എപ്പം വരുവോട നാല്മണിയാവുമ്പം വരുവോ
ആഹ് നാല് മണിയാവുമ്പ വരും
ആ ആ അന്നേര സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടു ക്കണോ അതോ അവര് ചോറ് കഴിക്കോ
ആ ചോറ് തിന്നോളു ഓല് ക്ക്‌ ഇഷ്ട ഭക്ഷണ ഇഷ്ടാ എന്തെങ്കിൽ ചോയിക്കും നല്ലതാണോ ഓല്ക്ക്‌ കൊഴപ്പല്ല ഇവട്‌ന്ന് നമ്മള് കൊണ്ടാവുമ്പോ തണുത്തിട്ടല്ലേണ്ടാവ ഉച്ചാവുമ്പേക്ക് മഴഴു അല്ലേ
ആ ശരിയാ
അവ്ട്‌ന്നാവുമ്പോ ചൂട്‌ള്ള കിട്ടുമ്പോ സുഖ പിന്നെ നല്ല ഭക്ഷണമാണ്
ഏതൊക്കെ ക്ലാസ്സിലാ പഠിക്കുന്ന
അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും
ആ ആ ആ ആ
മടിണ്ട് പോവാന് സ്കൂൾല് മയെ ഉം മഴയായോണ്ട് എനിക്കും വിടാ ഭയങ്കര ബുദ്ധിമുട്ട് മഴയായോണ്ട്
ആന്ന് മഴയാ ആവുമ്പ
ഉം
ഒരു പണിയും നടക്കത്തില്ല വെയിലാവുമ്പം ഒരുപാട് ജോലികൾ ഉള്ളതു പോലെ തോന്നും മഴയാണെങ്കി ഒരു പണിയി ഇല്ല
ആ ഇങ്ങനെ ഒറങ്ങാ ഇപ്പൊ ഇത്ള്ളോണ്ട് ഇതിങ്ങനെ എല്ല പിന്നെ ഇങ്ങനെ പണി തീർന്നാ ഒർങ്ങും പിന്നെ
എങ്ങനാ കൃഷിം കാര്യങ്ങളൊക്കെ ഇണ്ടാ
ആ ഞങ്ങള ആവശ്യത്തിന് ഞങ്ങളെന്നെ ഇണ്ടാക്ക
അത് ശെരി ആ എന്തൊക്കെയുണ്ട്
ചേമ്പ്ണ്ട് ചേന കറ്മൂ. കറ്മൂസ അറിയോ
ആ അറിയാടാ പപ്പായ
പപ്പായ ആ അതന്നെ പിന്നെ ചീര മത്തന് അഒക്കെ ഇണ്ടാവും
ആ ആ ആ ആ
കുരുമുളക് ക ഇവടെ മെയിന് കുരുമുളക് കാപ്പി കവുങ്ങ് അങ്ങനൊക്ക്യാ
അത് ശരി ആ ആ ആ അവടൊക്കെ അതായിരിക്കുവല്ലോ മെയിനായിട്ടും ശെരിയാ
ആഹ്
ഞങ്ങടെ ഇവടെ ഈ ഞാൻ നിക്കുന്നൊടത്തൊന്നുല്ലടാ ആ ഈ മാവും ഈ അങ്ങനള്ള സപ്പോട്ടാ അങ്ങനള്ളതൊക്കെ ഒള്ളു വേറൊന്നും അങ്ങനെ പ്ര ത്യേകിച്ചൊന്നുല്ല പക്ഷെ ഹസ്ബൻന്റെ വീട്ടിലുണ്ട് ഇതേപോലെ ഇപ്പ പർഞ്ഞി ലെ പ പ്പായ, പച്ചമുളക്, തക്കാളി അങ്ങനള്ള ക്ക അമ്മ അവടെല്ലാം ചെയ്യും
ആഹ് പിന്നെ ഇവിടെ ചക്കാന്നും പറയ്ണ്ട് ഒരു പ്ലാവ്മല് ഇഷ്ടം പോലെ ഇണ്ടാവും
ആ ഇവടെ ഭയങ്കര പാടാണ് കടൽ പ്രദേശ ആയതുകൊണ്ട് കിളിച്ചാ കിളിച്ച് ഇല്ലെങ്കി ഇല്ല
ആ ആ
ഭയങ്കര പാടാണ് എല്ലാം ഒന്ന് കിളിച്ചു കിട്ടാനേ അല്ലെങ്കി പിന്നെ അതേന്നും പറഞ്ഞ് നിക്കണം
ആഹ് ഇവിടെ മഴയായ പിന്നെ ആർക്കും മാണ്ട പിന്നെ ഈ നിപ്പാൻ്റൊക്കെ പ്രശ്നം വന്നപ്പോ ആരും മാങ്ങെയൊന്നും ഉപയോഗിക്കലേ ഇല്ല
ആ ശരിയാ അല്ലെലും ഞമ്മളും ഇങ്ങനെന്നെ ആ ഒന്തെങ്കിലും ഒന്ന് കൊത്തിയിട്ടുണ്ടെങ്കില് അത്പ്പോ എന്തുവാ ഏതാന്ന് അറിയിത്തില്ലല്ലോ അങ്ങനെ ഇണ്ടെങ്കി നമ്മള് എടു ക്കെത്തില്ല ഇവടാണെങ്കിലു അങ്ങനെക്കെ തന്നാ
ആഹ് ശ്ശെ നമ്മള് ചെറുപ്പാന്ന് വിചാരിച്ചു നോക്ക് നമ്മുക്ക് എന്ത് വേണേ തിന്നില്ലേയ്ര്ന്നോ
ആ ശ
നേത്ത് നേത്ത് വീണതും എല്ലാം
പണ്ടത്തെ കാലൊന്നും അല്ല
ഉം എത്ര മാറ്റങ്ങള് വന്ന്ല്ലേ
അല്ല നമ്മടെക്കെ മക്കളെ മക്കള് വളർന്ന് വരുന്ന സമയത്ത് ഇനി എന്തൊക്കെയ ആവു ആവോ
ഉം പിന്നെ ഇപ്പോ മഴാന്ന് പറയുമ്പോ തന്നെ പേട്യാ ആദ്യക്ക് മഴാന്ന് പറയുമ്പോത് രസായിരുന്നു ഇപ്പൊ ഓരോന്ന് ഇങ്ങനെ കേൾക്കുമ്പോ ഉം പേട്യാ
ഇന്ന് ഇന്ന് മൊത്തം ഇത് തന്നാ മൂടി കെട്ടിയ കാലാവസ്ഥ ആയിരുക്കും
ആഹ് ഇയില് വെക്കണം വെയിലുള്ള സമയാണെങ്കിൽ നല്ല വെയിലു ആരിക്കും ചൂട് സഹിക്കാൻപറ്റാത്ത ചൂട് അങ്ങനെ പിന്നെ
എങ്കി ശെരിയടാ പിന്നെ വിളിക്കാം
ഓ അയ്കോട്ടെ ആയിക്കോട്ടെ